ഹലോ ആ കേക്കാമോ
ആ കേൾക്കാം എന്തുണ്ട്
വിശേഷൊന്തവാ പ്ര തേച്ച് വിശേഷാന്നുല്ല ഇങ്ങനെ സുഖായിട്ടിരിക്ക്ണ്
ഊണൊക്കെ കഴിഞ്ഞോ
ക്കെ കഴിഞ്ഞു അവ്ന്നോ
ഹലോ
ഊണ് കഴിഞ്ഞോ അവിടെ ഊണ് കഴിഞ്ഞോ
ഞാൻ ഊണ് കഴിച്ചില്ല ഞങ്ങള് കൊച്ചിനേം കൊണ്ട് ഞാൻ പോയേക്കുവായിരുന്നു കൊച്ചിന് അഡ്മിഷ എടുക്കാൻ പോയേക്കുവായിരുന്നു പ്ലസ് വണ്ണിലേക്ക്
ഓക്കെ ഓക്കെ
അത് കഴിഞ്ഞിപ്പോ വന്നു വീട്ടില് വന്നു പശ് ണം കഴിച്ചില്ല
കഴിക്കാൻ പോന്നതേ ഉള്ളു
പോകുന്നതേ ഉള്ളൂ എല്ലാം റെഡി ആക്കിട്ട് പോയി പോയി വ ന്നു ഇപ്പം ഇവ്ടെ കൊ നേരം ഞാ ഇരിക്കുവാ
ആ അങ്ങനെ ഉം ഉം ഉം ഇന്ന് വല്യ മഴയൊന്നുല്ലാര്ന്ന് എട ക്കെടക്ക് വെയില് വരും പിന്നെ അങ്ങ് ഇരുണ്ട് പോ കേറും
ഇവടെ എടക്ക് മഴ പെയ്ത് ട്ട് എടക്ക് ഇങ്ങനെ നമക്ക് ഒന്നും വിശ്വസിച്ചിടാൻ പാടില്ല എ എടക്ക് ഇങ്ങനെ പൊടിയും ചെറുതായിട്ട് ചാറിട്ട് പോകും പിന്നേ അത് പിന്നേം തെളിയും പിന്നേം ചാ തുകൊണ്ട് നമക്ക് വിശ്വസിച്ച് തുണികളൊന്നും ഇടാൻ പറ്റത്തില്ല ഞാൻ കൊറച്ച് കൊക്കോ ഒണക്കാൻ വെച്ചിട്ടും ഒണങ്ങിയില്ലാത് ചെറുതായിട്ട് നനഞ്ഞും പോയി എന്താ കറിയെക്കെ വെച്ചേ
ഞാൻ ഇവടെ കറിയെന്ന് വെച്ചില്ലാ ഇവടെ ഞങ്ങക്ക് നാളെ ഒര് കല്യാണയെണ്ട് പ്പം എല്ലാരും അങ്ങോട്ട് പോയി അതുകൊണ്ട് ഇവടെ വെപ്പം കുടി കുടിയെന്നുംമില്ലാ വെച്ചാലും ഇവടെ കഴിക്കത്തില്ല ആരും എല്ലാരും അവടെന്ന് കഴിച്ചിട്ട് വരും
ഓക്കെ ഓക്കെ പിള്ളേര്
പിള്ളോരൊന്നുമില്ലാ
എനിക്ക് രണ്ടു പേരാണ് മൂത്തവൻ മൂത്തെള് പ്ലസ് ടു പരീക്ഷ എഴതേക്ക്ന്ന് ഇളയാള് പത്തില് പരീക്ഷ എഴുതി ജെയിച്ചു
ഓ അങ്ങനെ ആ
അല്ലാ മൂത്തയാളുടെ റിസൾട്ട്‌ ഇരുപത്തിആറാതീയതി അറി
ഉവ്വ് ആ ആ ആ ഞങ്ങളിവിടെ ഞാനും ഹസ്ബൻഡ് മാത്ര ഇവടെ വാടകക്ക് താമസിക്കുന്നു നമ്മള് രണ്ടേര് മാത്രമേ ഉള്ളൂ ഇവടെ
ജോലിയുണ്ടോ
ആർക്കാ എനിക്കോ
ആ
ഇല്ല ഞാൻ പഠിക്കുവാ
ഓ പിന്നെ അവടെ എന്താ കൃഷിന്തെങ്കിലും ഉണ്ടോ
ഇല്ലാ വാടക വീടായോണ്ട് ഞങ്ങള് ഇവിടൊന്നും ചെയ്ത്തില്ല ഞങ്ങള് ഇനി ഇവടുന്ന് മാറാൻ പോവാ ആറ് ഇവടെന്ന് മാറുവാ ഇവടെ അടുത്തൊങ്ങും ഒര് വീടില്ലാട്ടോ പിന്നെ നമക്ക് അന്നരത്തെ ഒരു സ് സിറ്റുവേഷനില് നമ്മള് വീട് മാറാൻ വേണ്ടി നോക്കിയപ്പോം പെട്ടെന്ന് കിട്ടിയെര് വീടെന്ന് പറഞ്ഞാ നമ്മള് ഇങ്ങോട്ട് വന്നത്
ഓക്കേ
ഹസ്ബന്റ് ജോലിക്കൊക്കെ പോയിട്ട് വരുമ്പോ താമസിക്കൊ ചെയ്താ അടുത്തങ്ങ് വീടില്ല ഭയങ്കര കൂരിരുട്ടാ. അപ്പറമെല്ലാം കാടും കാ പാമ്പിന്റെ ശല്യ ഒക്കെ ഉണ്ട് എനിക്ക് കാര രാത്രി പിന്നെമിറ്റത്തറങ്ങാൻ എനിക്ക് പേടിയാ
അയ്യോ അതെ
ആകേള്ളകൂട്ട് പട്ടീം പൂച്ച ഉള്ളതാണ് എൻറ ആകെള്ള ഒരാശ്രയം
അതെയോ
ഊം അതുകൊണ്ട് ഞങ്ങലീവ്ട് മാറ്വാ
ആഹ് ഞങ്ങക്ക് ഇവിടെ ചെറിയ കാപ്പി, കുരുമുളക്, കൊക്കോ, ഏലം ജാതി, കൊടംപുളി അങ്ങനെയുള്ള കൃഷികളാ. അപ്പൊ ഇപ്പം മഴക്കാലായി പിന്നെ ഇപ്പൊ മൊളക് ഇച്ചിരി കൃഷി ചെയ്യുന്നുണ്ട്
ആഹ് ഹാ എന്ത്‌ കുരുമുളകോ അതൊ അല്ലാത്ത മൊളകോ
അതെ ഈ നമ്മുടെ പച്ചമുളകിന്റെ തന്നെ വേറെ വെറൈറ്റി കോടാലിമൊളക് മാലി മൊളക്ക്‌ന്നൊക്കെ പറയും അത് ചെലര് ഉണ്ടമൊളക്, കരണം പൊട്ടി മൊളക്ന്നൊക്കെ പറയും അതിന്റെ ഇച്ചിരി നീളം ഉള്ള മൊളക് ടാലിമൊളക്ന്നും പറയും
ഹും
നീലോണ്ട് അത് ചെറുതായിട്ടൊരു കൃഷി ചെയ്യുന്നുണ്ട് ചെറിയ കൃഷി ഒത്തിരി യല്ല ആഹ് അത് നമ്മള് കൃഷിയായിട്ട് പോകുന്നു ഇപ്പ മഴയൊക്കടെ സീസൺ ആയൊണ്ട് ഇനിയിപ്പോ ഇവിടെ മഴ പെയ്താ ഞങ്ങക്ക് എന്നും മഴയായിരിക്കും അതോണ്ട് അത് ഇണ്ടാവലിച്ചിരി ബുദ്ധിമുട്ടാ
പൊറത്തൊക്കെ കൊടുക്കാൻ കാണുവോ?
ത് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇപ്പൊ വെല കുറവായതുകൊണ്ട് ഞങ്ങള് പഴു തിട്ടാ കൊടുക്കുന്നേ വെല കൊറവാണ് ഇപ്പ ഇച്ചിരി സീസൺ കൊറവാണ് സീസണ ആയത് എല്ലാ സ്ഥലത്തന്നും എ ത്തുന്നത് കൊണ്ട് അതിന് റൈറ്റ് കുറവാ
കൊറവാ ആഹ് ശരി ശരി
അപ്പൊ അങ്ങനെ ഞങ്ങള് അതിന്റെ കൃഷിയൊക്കെ ആയിട്ട് പോകുന്നു. പിന്നെ അല്ലാതെ വീട്ടിലേക്കുള്ളത്തരെ പച്ചമുളക് പിന്നെ കപ്ലങ്ങ അവിടെ കപ്ലങ്ങന്നാണോ പറയുന്നേ.
എന്തിനാ എന്ത് സംഭവത് ആഹ് പപ് ഞങ്ങള് ഓമയ്ക്കാന്നറയും
ഓമ്മയ്ക്ക ഓക്കെ ഓ ആ ഓരോ ഭാഷയാണ് അതാ ചോയിച്ച ആ അതെ അതെ ഇവിടെ ഞ കപ്പ്ളങ്ങ പ പയാന മലയാളത്തിൽ കപ്പ്ളങ്ങന്നുംപറയും ഇംഗ്ലിഷ്ല് പപ്പായ കാനും പറയും
ആ
പിന്നെ വേറെ ഏതെങ്കിലും ഓകെ അവിടെ കൃഷികളോ അങ്ങനെയൊന്നുമില്ലല്ലേ
ഇല്ല ഇവിടെ പിന്നെ ഇവര് ഓണർ പിന്നെ ഇവിടെ വാഴയും ചേനയും ചെയ്യുമ്പോ ഒക്കെ ഉണ്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആവശ്യമുള്ളതൊക്കെ എടുത്തോളാൻ ഇവടെ ഇവ ഈ വീട്ട്ലോ ഇവടെ വാഴയും ചേനയും ചേമ്പൊ ക്യ
അപ്പൊ അത് അങ്ങനെകൊള്ള ഉം
അവരിങ്ങനെ ഏ ചേനയിം ചേനയൊക്കെ ചേമ്പൂക്കെ എടുക്കാൻ കാച്ചിലൊക്കെ എടുക്കാന് അവര് എടക്ക് വരും അപ്പൊ നമ്മുക്കൂടെ തരും പിന്നെ വാഴക്കോല ഒന്നും എടുക്കാൻ വരത്തില്ല ഇത് നമ്മൾ വിളിച്ച് പറയും ഇതുല്ലെ കൊല നിപ്പുണ്ട് എന്ന് പറയാന്നെ അവര് പറയു നിങ്ങള് എടുത്തോളാം പറയും.
ഓ
അ ത്തെ ഉള്ള്. നമ്മള് പിന്നെ എന്നാല് അവരുടെഎല്ലേ നമ്മൾ എടുക്കുന്നയിലൊ ശരിയല്ലല്ലോ
അപ്പൊ റബറ് അങ്ങനെയാെര് സംഭവാണോ അവ്ടെ റബ
റബറ്ണ്ട് അപ്പുറം ഇപ്പുറെല്ലാം ഫുള്ള് റബറാ
ഓ അല്ലാതെ കൃഷി പുളി അങ്ങനെള്ള കൊടംപുളി അങ്ങനെള്ള സംഭവൊന്നുല്ലാല്ലെ
ഇല്ല ചെലര് പിന്നെ വയൽലൊക്കെ പലതരം കൃഷികളുണ്ട് നമ്മള് നമ്ക്ക് ഇപ്പോ പ്രത്യേകിച്ച്
ഓ അവ്ടെ നെല്ലൊക്കെ ആയിരിക്കും
ഇവിടങ്ങനെ നെല്ലൊന്നുല്ല ഇവിടെ എല്ലാം ചീനിം വാഴെക്കെയാ
ചീനീന്ന് വെച്ചാ
മറ്റേ ന്ത ടപ്പിയോക്ക
കാന്താരി കാന്താരി
അല്ലല്ല ചി മരച്ചീനി
ഒ കപ്പ ക പ്പാ ഞങ്ങള്വ്ടെ കപ്പേന്ന് പറയും
ആ കപ്പ കപ്പ ഓ നമ്മള് ചീനീന്ന് പറയും
വേ വേറെ സ്ഥൽത്ത് വേറേതാണ്ട് പേരാ പറയ്‌ന്നെ
ആ
ഓരോ സ്ഥലത്ത് ഓരോ രീതി ഇവ്ടെ കപ്പാന്ന് പറയും ചെലര് ചെ കപ്പ ചീനീന്നും പറയും പക്ഷെ ഇവ്ടെ ചീനീ ന്ന് പറയുന്നത് കാന്താരി മൊളകിനൊക്കെ ചീനീ ന്ന് പറയും
ഓ ഓഹോ ഹ് ഹ്
പിന്നെ ചീനിക്കെഴങ്ങ്ന്ന് പറയ്ന്നത് മധുരക്കെഴങ്ങിന് ചീനിക്കെഴങ്ങ്ന്ന് പറയും
ആ
അങ്ങനൊള്ള സംഭവൊക്കെണ്ട് അപ്പ ചീനീന്ന് പറയ്ന്നത് കപ്പയ്ക്ക് ഞാന് ചീനീന്ന് അധികം കേട്ടിട്ടില്ല
ആ ഞങ്ങള് വിടെല്ലാം ചീനീന്നാ പറയുന്നെ
ഇനി ഇപ്പം വൈകുന്നേരത്തേക്കൊന്നും ഫുഡൊന്നും വേണ്ട ണ്ടാക്കണ്ടാല്ലേ
ഇല്ല നാളെ അപ്പ എല്ലാരും ഇനി അങ്ങോട്ട് പോവാ
ഹസ്ബൻ്റിനെന്താ ജോലി
എലക്ട്രിഷ്യൻ
ഡെയ്ലി പോയി വരുവാണോ ഞങ്ങ ക്കൂടെ മെയ്നായ്ട്ടൊക്കെ കൃഷി ഇയാണ് ഇവിടെ
ആ ഓ അങ്ങനെ ആഹാ
ഇനി മഴക്കാലായ പിന്നെ പുഴു ശല്ല്യാണ്ട് ഇവിടെ പുഴു ഭയങ്കരാ
ആ ഹാ ശരിയാ
അത് തോട്ടാപ്പുഴൂന്ന് പറയും
തോട്ടപ്പുഴു ഹ്
അട്ട, ചോര കുടിക്കുന്ന അട്ട
അത് നമ്മടെ കാലേ കേറി ചോര കുടിച്ചിട്ട് എറങ്ങിപ്പോയിട്ട് അത്രേം ചോര നമ്മടെ ശരീരത്തിന്ന് ആ പൊട്ടിയോട്ത്ത്ന്ന് പോവേം ചെയ്യും
അതാണോ മറ്റേ ഇല്ലേ എന്തോ ഒരു -
ആ അത് തന്നെ അത്‌ നമക്ക് ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് നല്ലതാ ചീത്ത രക്തം കുടിച്ചോളും അങ്ങനെ ചെലര് മര്ന്നായിട്ട് ഉപയോയ്ക്ക്ന്ന്ണ്ട്
ആ
അത് ഈ ആയുർവേദത്തിലൊക്കെ ഈ ഇതിനെ പിടിച്ച് കൊണ്ടുപോയി അങ്ങനെ ചെലര് അതിന് ഒരു രോഗത്തിന് മരുന്നായിട്ടൊക്കെ ചെല സ്ഥലത്ത് ഉപയോയ്
ഹും ഹും ഹും ഹും ഹും ഹും ഹും
അത് മെയ്ൻ ആ അങ്ങനെയൊക്കെ പിടിപ്പിക്കും വെരിക്കോസ് വൈനൊക്കെ ഈ- അട്ടേനെ പിടിപ്പിച്ച് അങ്ങനെ മാറ്റുന്നൊക്കെ കേട്ടിട്ടുണ്ട്.
ആ
അത് നമുക്ക് ചെലർ- ക്കിവിടെ അലർജി വരും ങ്ങനെ ഈ കടിച്ച് കഴിഞ്ഞ്ഞ്ഞാ ചേലോർക്ക് ചൊറിച്ചില് വരും ചെലര് പൊ കാല് പൊട്ടും കറുത്ത പാടു വരും
വരും ഉഹും ഓ അങ്ങനെ
പക്ഷെ അല്ലത് ഉപ്പിട്ടാലേ അത് ചാവോളൂ
അപ്പ നമ്മടെ ശരീരത്ത് പിടിച്ചേക്കാണെങ്ങി ഉപ്പിട്ടാ നമ്മ വലിച്ച് പറിച്ചന്നാ അതിന്റെ മുള്ള് അവിടെ ഇരിക്കും പിന്നെ നമുക്ക് എപ്പോഴും ചൊറിഞ്ഞോണ്ടിരിക്കും.
ക്കാൻ പോന്നവര് പറഞ്ഞ് കേട്ടിട്ട്ണ്ട്
അത് പോത്തട്ട, അതിതിലും വലുതാ.
ആ എനിക്കറിഞ്ഞൂട പക്ഷേ ഈ പോയിട്ട് വന്നവരൊക്കെ, പേര്
അതെയതെ പല സ്ഥലത്തും പല പേരാണ് പോത്തട്ടാന്ന് പറഞ്ഞാൽ വലുതാ അത് ഭയങ്കര നമുക്ക് പേടിയാകും കണ്ടാ ചെല
ഇത് ചോര കുടിക്കുന്ന അനുസരിച്ച് പിന്നേം പിന്നേം വലുതാവും
പിന്നെ വലുതാവും വീർക്കും സാധനത്തിന് ചോര കുടിച്ചാ പിന്നെ അതിന്റെ ഇരട്ടി ശക്തി വരുവാ.
യ്യോ
അപ്പ ഈ മഴക്കാലത്ത് നമുക്ക് ഇവിടെ നമ്മള്- പറമ്പിലൊക്കെ കേറിങ്കി നറച്ച് പുഴുണ്ട് നമ്മുടെ പറമ്പിലൊക്കെ കാണും.
ആ
മഴക്കാലത്ത് നമുക്കൊരു അലർജി പോല പിന്നെ ഏലൊക്കെ ഉണ്ടല്ലോ ഏലത്തിന്റെ കൃഷിയൊക്കെ ചിലര് മരുന്നടിക്കുമ്പോൾ കുറേക്കെ പോകും
ഉം ഉം ഉം
പറമ്പിലൊക്കെ മരുന്നടിക്കുന്നവര് പറമ്പില് കുറവാ കാരണം ഇത് മരുന്നിന്റെ സ്പ്രേ ചെല്ലുമ്പോ ഇത് അന്നാ കടുത്ത വേനലായിപ്പോ ഒറ്റ പുഴു ഉണ്ടായില്ലാട്ടോ.
ഉം
വേനലാകുമ്പോ ഈ സാധനം ഇല്ല മഴയാവുമ്പഴാണ് സാന അടീന്ന് പൊന്തി വരന്നെ.
ഇത് മണ്ണിനടിയിലാണ്‌ലി
ആ മണ്ണിന്റെ അടിൽ, അത് ചെറു ചെറു കുരുരുന്നൊള്ളത് വരെ ഇനിയിപ്പോ ആയി വരും ഇപ്പൊ ഈ മഴക്കാലം ആവുമ്പ തുടങ്ങും ചിലരടെ മൂക്കിലൊക്കെ കേറി- പോവും വെള്ളത്തിലൊക്കെണ്ടെങ്കി
ഉം
അങ്ങനെയൊക്കെയുണ്ട് എന്ന ശരിയെന്നാ ഒ- ക്കേ
ആ ഓക്കേ ഓക്കേ ഓക്കെ